എന്താണ് കേൾക്കുന്നുണ്ടോ
ആ ണ്ട് ണ്ട് ണ്ട്
എന്തൊക്കെണ്ട് വിശേഷം സുഖല്ലേ
സുഖം അങ്ങനെപോണ് ഇപ്പൊ നല്ലൊരു മഴപെയ്ത് ചോർന്നു
ആഹാ മഴയായോ ഞങ്ങളവിടൊക്കെ ന ല്ല വെയിലായിരുന്നു
ഇപ്പൊ വെയിലെന്നെനി ഇപ്പൊ മഴ ആയി
ഒരു മിനിറ്റ്
ക്ക
പിന്നെ എന്തൊക്കെണ്ട് വെയില് ഇവിടെ, ഇവിടെ അങ്ങനെല്ലയി. ഇവിടെ രണ്ട് മൂന്ന് ദിവസായിട്ട് നല്ല വെയിലാണ് മഴ പെയ്തിട്ടേ ഇല്ല.
അ അ. അവിടൊക്കെ മഴ മഴ ഇന്നാ പെയ്തത്.
ആ . ഇന്ന് ഉച്ചേന്റെ ശേഷങ്ങനെ.
അഅ ആ അത് ശരി. ഏ ഇടിണ്ടോ?
ഇടിയില്ല. മഴ
ഏ കൊറച്ചു ദിവസം മുന്നേവിടാ ഭയങ്കരരൊഴ്ച മുന്നേ ഇടിം. ഏ, ഇനിക്കാനെ ഇടി ഭയങ്കര പേടി
ഇടീനെ എല്ലാർക്കും പേടിയാണ്.
എനിക്ക് ഇടി വെട്ട്യാ ഞാന് ഏതൊറക്കത്തിന്നും ഞാൻ ഉണരും. ഉണർന്നു കഴിഞ്ഞാ പിന്നെ നേരം വെളുക്കുവോളം ഞാനാ ഇരിപ്പിരിക്കും.
ആ അതെ അങ്ങനാ ഇവിടേം മ്. ഇബടിം പിന്നെ, വണ്ടിടുക്കാ വേണ്ടിട്ട് സുകൂട്ടി വാങ്ങി. അതെടുക്കാൻ വേണ്ടി പോയി. എന്നിട്ട് ഞങ്ങള്തിന് ഞങ്ങളെ എ സി ഒക്കെ പോയി.
ഏ, ഏസി പോയാ?
ഉം ബോർഡ് പോയി.
ടി വെട്ടീ റ്റ് ലെ
ആഹ ഓല് കമ്പനിക്ക് വിളിച്ച് പറഞ്ഞ ഓരു വന്ന് നന്നാ ക്കി
നന്നാക്കി തന്ന് ആഹ അയ്ഷരി
ഉം ഗ്യാരണ്ടി തീർക്കണങ്കിൽ അമ്മക്ക് പൈസ വണ്ടേനി
അതെ അതെ അതെ എങ്ങനേ ണ് ന്താണ് എവിടക്കെങ്കിലും പോവോ ഹസ്ബൻ് എങ്ങട്ടേങ്കിലും കൊണ്ടൊവോ പ്പുറത്ത്ക്കൊക്കെ
പ്പൊ പ്പൊ പോല്ണ്ട് ഞങ്ങള് ചായടി ക്കാനൊക്കെ പോലുണ്ട്.
ആഹ് ആഹ ശരി ആഹ. അങ്ങനൊകാവുമ്പോ ഒരസാണ്.
ആഹഅതെ
നമ്മളങ്ങനെ വീട്ടിലിങ്ങനെ ചടകുത്തിര്ക്ണ കാട്ടി അത ങ്ങനെക്കെ ആവും. ളെ ല്ലട്ത്കാണങ്കി ട്രിപ്പായിട്ട് ങ്ങട്ടേ പോവേ ടൂറായിട്ട് കൊണ്ടവേ.
ആഹ പൊയ്നി അ വക്കേശന മിൽ ഫാമിലി മൊത്തം.
ആ ആ കുട്ടികളോ ചെറീയ മക്കളാ?
ചെറ്ത് മൂന്ന് വയസ്സ് മറ്റോ ല് ബെന്തു പ്ലസ്റ്റു ആണ്
ആഹ് ശരി
മം പിന്നെ രണ്ട രണ്ടാമത്തോള് എട്ടാം ക്ലാസ്സില്
യ എട്ടില്ല ആ
മൂന്നാമത്തോള മൂന്നാമത്തെ ഓ നാലാള്
ആഹ ആ..
മൂന്നാമത്തോ നാല്ല്.
അയ് ശരി ൻക്ക് മൂന്നാളാണ് മൂത്തെ എട്ടിലാണ്. ഏ ചെറിയാൾ എൽ കെ ജി നടുത്തള് മൂന്നാം ക്ലാസ്ലുവാ.
ആഹ ആഹ.
മക്കള് സ്കൂൾകോയ പിന്നെ ഇവിട ഒറ്റക്കെല്ലേ. ഹസ്ബൻഡ് സൗദി അറേബ്യയിലാണ്
എ വിടെ ല്ല ലെ
ല്ല്യ വര്ണ് ണ്ട് അടത്ത് വരാൻ തുടങ്ങിട്ട് കൊറെ ആായിറ്റ്ണ്ട് ഇങ്ങട്ട് എത്തിട്ടില്ല.
ക്കല്ലേയ്നോ ങ്ങനെ.
ആഹ ആ ഫയ് അതയ് കഴിഞ്പ്പോ ന്നാൽ ടിക്കറ്റ്ന് നല്ല റേറ്റാ തോന്ന് ണ്.
ആഹ അതെ അതെ അതെ
ഉം ഉ ഉം
ന്റെ മൂത്തച്ചവന്ന്ണ്. അപ്പപർ നല്ല റേറ്റണ് അങ്ങട്ട്ള് ഇട്ത്തിട്ടില്ലാർഞ്.
ആഹ അത് ശരി അവരെവിടുന്നാ സൗദിന്നാ
ല്ല ഖത്തർ.
തൃല കത്തർലൊക്കെ ഭയങ്കര റേറ്റ്ണ്ട് എല്ലോട് ത്ത് ണ്ട് റേറ്റ് ങ്ങള ഹസ്ബൻഡ് എവിടെയണ് ഇവിടെ നാട്ട താ ഏ അഹ്ശരി ഉമ്മയും. ഓക്കെ
മ്മണ്ട് ഇപ്പ മരിച്ചു പോയി.
എ ന്താണ് വീട്ടിലൊക്കെ നല്ല ഇതൊക്കെണ്ടോ കൃഷികളൊക്കെ
ഓ ഉണ്ട്ണ്ട്ണ്ട് പൂള
ആഹ ആഹ.
യോക്കെ.
ആരാണ് നിങ്ങള കൈ്മക്ക് പോവാ അല്ലെങ്കി
ഉം
ആ. ഞമ്മൾ, അതന്നെ നമ്മളെ ജനറേഷന്റെ പ്രശ്നം.
നമ്മുക്ക് പെരേത്തെ പണി തന്നെ ഉണ്ടാവല്ലോ.
പേരെത്തെ പണിന്നെ. നേരം വൈകുന്നേരംമായിയി തുടങ്ങും. ഞാനൊന്നും ഒരിക്കലും കയറിലില്ല.
ഉം
ഇബടെ പെടഞ്ഞിട്ട് പണിയെടുക്കാൻ കഴിയണില്ല. അങ്ങനെ എടുക്കുമ്പോ പെട്ടന്ന് കാല് വേദനയും കൈ വേ തന
സാവധാനം എടുക്കുള്ളു.
ആ ആ. ഞാനേ ഇതേ പോലെന്നെ പനിയൊക്കെആയിട്ട് തിരുമ്പല ഒന്നും കഴിഞ്ഞി പിന്നെ വൈകുന്നേരം എല്ലാര്തും കൂടി പണി തേക്കി വന്നൊക്കെ എല്ലാര്തും കൂടി ഉണക്കണള്ളു.
അത് ശരി.
കൊണ്ട് പിന്നെ എപ്പളും നമുക്ക് പണിട്ക്കാലോ
കരണ്ട് നല്ലോ ആവോലെ.
കരണ്ട് നല്ലോ ആവും. തിരുമ്പി വെച്ചിട്ട്, വൈകുന്നേരം തിരുമ്പി വെച്ചു, ഇപ്പൊ ഒന്നു ഒക്കെ തേച്ചാൽ കൊണ്ടോയിടാൻ
അ. അതെ അതെ അതെ.
ഉം
ആ. അത്ണ്ടായതൊണ്ട് കുഴപ്പല്ല. ഡ്രയർ ഉള്ളതുകൊണ്ട് ബുദ്ദിമുട്ടുണ്ടാവൂല
ഉ
മറ്റേ പീഞ്ഞുട്ടാൽ എത്ര ഞങ്ങളെ മെഷീന്റെ ഡ്രോയറ് കേടാണ്. എന്നട്ട് ഞങ്ങള്. അങ്ങനെ കൊണ്ടോയിടും.
കെതേടലെ അങ്ങനെ ആവുമ്പോ.
ആഹ അങ്ങനെ അമ്മളീ ഡ്രോയർ. ശീലായാലും നമ്മുക്ക് പൊറത്തുന്ന് പീയാൻ ഇങ്ങട്ട് കഴിയൂല.
നീ പാൻറ് ഒക്കെ മക്കളെ ജീൻസിന്റെ
ആഹ് അതെ തന്നെ അതെ തന്നെ
ആഹ്
ശരിയാണ് ആഹ് ആ ഇപ്പള് അവരെ പാന്റ ഒക്കെ എന്താണ് വല്യ വലു പാന്റ്
മറ്റേ ജൂസ് പെയിന്റ് ഇട്ടിട്ടാണ്ടല്ലോ റോട് അടിച്ചേരി പോയി ഒരു ചൂല തന്നെ മാണ്ട അടി
ആഹ് ശരിയാണ് ഇപ്പത്തെ ട്രെൻഡ ഓരോ എന്റെ മോളും അങ്ങനെ തൊന്ന് എട ഞാന്ചീത്ത പറഞ്ഞ ഞാൻ വേണ്ട വേണ്ടാന്ന് പറഞപ്പോ ഓള് പറഞ് ഓള് നമ്മളെ വെള് എടുത്തത് കൊണ്ടാ ഇപ്പഴത്തെ ട്രെൻഡ് ആണ് നോക്കിട്ട് കര്യല്ല നല്ല വീതി ണ്ട് മറ്റേത് ടെ ടൈറ്റാനിക്കരം അത് ഇട്ടാല് ഇന്റെ ഇവിടെ ഇവിടെൊക്കെ കാണും എന്താ വെള് കുട്ടികളെ എന്നറിയേ
ആഹ് ഒരുവിധം ലൂസ് ഉള്ളത് നല്ലതാണാണും
ആ അതാണ് പെൺകുട്ടിയക്ക് പ്രത്യേകിച്ച് നല്ലത് വേണം ലൂസ്
ആ സോപ് ഇല്ല ആള് ഇറികി പിടിച്ച്
അയിക്കുടി ഇപ്പഴത്തെ മക്കള് ഫുള്ളള് ഏത് പറഞ്ഞിട്ട് ഇപ്പത്ത് ജനറേഷനാല്ലെ ഈ ഒരു പാന്റും ഷർ്ടും തന്നു ഞാൻ പറല്ട്ട് ആ ഇർക്ക ഇർ ഇറക്കം കൂടുതല് എടുക്കണം സഷർട്ട് പേടിയാണ് ന്ന് പറയും
ആഹ്
അല്ല നമ്മള് സ്കൂളിലൊക്കെ പോകുമ്പോ എല്ലാം കരുതി വേണ്ടെ പോവാന്
ഏഹ് വേണം
ഉം
ചില കുട്ടികളൊക്കെ ഇട്ട് വര്നയ് കാണുമ്പോൾ ഒരു ഇടങ്ങേറാ
ആ അതാണ് അതാണ്.
ഉം ഉം ഓല മീറ്റിങ്ങിലന്നെ പറയല്ലോ നല്ല ഡ്രസ്സ് ഇട്ട് വരന്നം ഇറക്കള്ളം ഇടണം
ആഹ് ഇപ്പൊ കർഷകരെ സ്കൂളിന്റെ മോള ഹൈസ്കൂളി ഒക്കെ ഭയങ്കര നിയമം കർശനാണ് ലിപ്സ്റ്റിക് തീരെ ഇട്ട് സ്കൂൾക്ക് വരാൻ പാടില്ല പിന്നെ അതേപോലെ യൂണിഫോമ് ടൈറ്റ് കൂടുതലും പാടില്ല പറ്റെ ലൂസും ആവാൻ പാടില്ല
നമ്മള് ഇണ്ടാവുമ്പോക്കെ വയ്റിന്റെ ഉള്ള്ക്ക് ശല്യല്ലേ
ആ അതെ അതെ അതെ
ഉം
പേടിയാണ് നല്ല സൂക്രണങ്ങള് വരുമ്പോ അള്ളാ കാക്കട്ടെ
ആ അതെ
ഇല്ല ഇത്രീം അസുഖങ്ങളൊക്കെങ്ങനെ പകർച്ചവ്യാധി മഴ പെയ്താള്ളെണല്ലോ പകർച്ചവ്യാധി ഇപ്പത്തന്നെ ഷിഖല്ല വയറിള എനിക്ക് എന്റെ മ്മാക്ക് ഭയങ്കര വയറിളക്കണ്ട് അള്ളാ എന്താന്ന് അറിയില്ല ദിനെ വയറെ കണ്ട് വേദനയും വെര്ണ്ട് എന്താണാവോ പേടിയാണ് ഇപ്പൊ പലേതും കേക്ക്ണ്ടാണെയ്‌
ന്ച്ചോ
കാണിച്ചിട്ടില്ലന്ന് ഞായറായിച്ചേണ് പോയാൻ പറ്റി നാളെ വേറെ രാവില് തന്നെ നാളെ സ്കൂൾക്ക് പറഞ്ഞേക്കാതെ അവിട്ന്നണ്ട് പോയ
ആഹ് ഹോസ്പിറ്റലിൽ പോവാ സ്കൂൾക്ക് പറഞയക്കാൻ കയ്യൂല കാരണം വായറ്റിന്നോക്ക ആയത് കൊണ്ട് പെട്ടെന്ന് എപ്പോളാണ് വയ റ്റ്ന്ന് പോവാന്ന്റിയില്ലേ അയിക്കുടെ ചെറിയ കുട്ടികളാവുമ്പോ ഒന്നും അറിയണ്ടാവില്ല
ആഹ ആ അതെ ചെറ്യേകുട്ടേളാവുമ്പേ
ആഹ ഇപ്പോ ഒന്നും മ്മക്ക് പറഞ്ഞൊടുക്കാൻ ഒന്നും സമയം കിട്ടി
ഇല്ല ഇപ്പ ഇനി വേ ആവണ്ട് ന്യൂമോണിയ ഒക്കെ ആവണ്ട് ലേ.
ആഹ അതാണ് പേടി അതാണ് പേടി ഞാൻ പറയണ സ്കൂള് പോയാലും. പോവാണെങ്കിൽ ടീച്ചറോട് പറയണം . കുട്ടികള ഇങ്ങനെ മടിച്ചു മടിച്ച് നിക്കും നമ്മളെ വീട്ടൽത്തെ പോലെതന്നെ. അങ്ങനെ ആകുമ്പോ സ്കൂളില് ആഹ. ഫുഡിന് ഞാൻ ഇന്ന് വത്തൾ തേങ്ങ ഉം പിന്നെ ചോറ് ആ. അ ചപ്പാത്തിഒന്നും അങ്ങനെ ണ്ടാക്കാറില്ല ചോറെന്നെ കഴിക്കാറ്.
ആഹ ചോറ്ന്നെ വത്തൽ കറി വത്തൽ പൊരിച്ചും ചെയ്ത്
ആ ആ അവിടെ ഫോമ് കിട്ടിയോ പഞ്ചായത്ത്ന്ന്
എന്തിന്റെ
നമ്മളെ തൈകൾക്ക്.
ഇല്ല ഇവിടെ വന്നിട്ടില്ല അങ്ങനെ കൊടുത്തിട്ടില്ല ഇനി അറില്ല. ഞാന് കണ്ടിട്ടില്ല. എ ങ്ങള് കൊടുത്തോ
ഓ ഗ്രാമസഭ ണ്ടാവോ മ്മക്കയില് പറയാ.
ആ ആഹ് തൈകളൊക്കെ ണ്ടോ
ആ തൈകളുണ്ട് പിന്നെ തെങ്ങ് തൈയുണ്ട് വായക്കന്നിണ്ട്. പിന്നെ വള്ളി കുറ്റി കുരുമുളക് വള്ളിണ്ട്.
ഉം
പൊട്ടാസ്യണ്ട് തെങ്ങിനൊക്കെ ഇടാന്.
പഞ്ചായത്തിന്ന് കോഴിണ്ടോ
തൈകൾക്കൊക്കെ ഉണ്ട്.
കോഴിക്കെത്രേണ് പൈസാ
പൈസ എത്ര അറില്ല ചിലപ്പോ പൊതി പൈസമാണന്ന് പറഞ്ഞു. ചെലപ്പോ പൈസ അല്ലാതെയും കിട്ടും ഒരു കുറി കിട്ടിക്ണ് പിന്നെ എഴുതി കൊടുത്തപ്പോ പൈസ വേണംന്ന് പറഞ്ഞ്. കോഴി ഉം കോഴിക്ക് അനുസരിച്ച് ആയിക്കാരം ഓര് വെല പറയല്.
ഏ ആ അല്ല ഇന്റെ എളാപ്പാന്റെ വീട്ടിൽ ഇങ്ങനെ പറഞ്ഞ്
അൻപതോ
ആ ഒന്നിന് അൻപത് രൂപ.
ആഹ അങ്ങനൊക്കെ ഉണ്ടാവുള്ളൂ നമ്മള് പുറത്തനിന്ന് വാങ്ങണത്ര ഒന്നും ഉണ്ടാവൂല.
അയ്‌ശെരി അങ്ങനൊക്കെണെങ്കി നല്ലതാ ലേ.
അത് പറ്റിയ ബ്രോയിലർ ആണ്.
ആഹ അയ്‌ശെരി മ്മൾ വീട്ടിൽ നാടൻ നാടൻകോഴി.
ന്നാ അയ്ക്കോട്ട പിന്നെ .
ആഹ ഓക്കെ ഓക്കെ ഓക്കേ.